അതിനുശേഷം ചോറൊക്കെ തിന്ന് കിടന്നോ?
ആഹ് നല്ല വിശേഷം ചോറൊക്കെ തിന്നു കെടന്നു.
ഞാകുട്ടികളെല്ലാരും ഒറങ്ങ്യാ?
ഇല്ല ഒറങ്ങീല്ല.
എന്തായിരുന്നു ചോറിന് കറിയോ ക്കെ?
ചോറിന് മീനേയിരുന്നു.
മീൻക്കറിയോ മീൻ പൊരിച്ചതോ?
ഉം മീൻ കറി മത്തി.
മത്തി മത്തിങ്ങനെ പ കൊറച്ച് വെള്ളത്തി വെച്ചാൽ നല്ല ടേസ്റ്റ ആണ്.
ആഹ്
പണിയക്കെ ഒരിങ്ങില്ലേ പാത്രം കഴ്കലും ഒക്കെ ഇട് ത്തക്കലൊക്കെ കഴിഞ്ഞില്ലേ?
ഏഹ് അക്കൊതുക്കിപ്പോ കേറി കെടന്ന്പോ.
കേറി കെടന്ന് ഫോണ് മ്മ കളിച്ചിരിക്കലെ?
ആഹ്.
ഈ സമയത്താണ് നമുക്കൊന്ന് ഒയിഞ് കിട്ടണത് സ്വസ്ഥതായിട്ട്.
ആഹ്.
ഹസ്ബന്റ് നാട്ടിലില്ലേ? ഹസ്ബൻഡ് നാട്ടിലില്ലേന്ന്?
ഇല്ലേ ല്ല വിദേശത്താണ്.
ആഹ്തെൻ അതൊണ്ട് പിന്നെന്തന്നറിയോ സുഖാണ് മറ്റേത് ട്ത്ത് രോറ്റ ചൗട്ടാക്കാരം നൽത്ത് ക്കെത്തും.
ഏഹ്
ഹസ്ബൻഡ് ഉണ്ടെങ്കിലെ എടുത്തരു ചൗട്ടാക്കാരം നൽത്ത്ക്ക് എത്തുന്നേ.
ആഹ് ആഹ് ആഹ്
ഓ.. വേറെ എന്തൊക്കെ ന്ന്ന്ത് രാവിലെ എന്തൊക്കെ രാവിലൊക്കെ എന്താ പണി ന്തേ ചായിംകടിയൊക്കെ?
രാവിലക്ക് മമ്പയറള്ളത്തിട്ട്ണ് എന്തേലൊക്കെ കറിണ്ട
വ മാമ്പയറള്ളത്തിലിട്ട്ണ് അയ്ക്ക് ള്ള കടി അറീല്ല കറി റെഡിയാണ്.
ആഹ്കടീനി പത്തിരിയോ
ആ പത്തിരി ഇട്ടക്കാനല്ലേ ഞാ അരി വെള്ളത്തിലിട്ട്ക്ക്ണു അയിക്ക് കറി എന്താന്ന് ഞാ ആലോയിക്കാണ്.
ഏഹ്-
അരി അരച്ച് ങ്ങാണ്ട് മ്മള് സാധ അപ്പം ചൂട്ടുല്ലേ?
ആഹ്.
അങ്ങനെ ചെയ്യാന്.
ഇനി കറി
കറിയ അത് വല്യൊരു പാണിയണേ ആഹ് കറിങ്ങാന് പ്പട്ട് ആലോയ്ച ലോടങ്ങുട്ടോ നേരം വെൾത്താലും കറിക്ക് പേര്ട്ടൂല്ല.
ന്നിട്ട് പിന്നെ എന്തേ ലോന്നാണ്ട് കുത്തികൽക്കും.
ആഹ്
രാവിലെ തൊടങ്ങും രാവിലെ അപ്പോം കറിം അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ഒരു ചോറും കറി അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു കറി ഈ ഒരു കറി അല്ലാത്തൊരു കറിയാണ്
കുട്ട്യാളൊക്കെ ഒറങ്ങിയോ
ആഹ് ഇല്ല മോന് ഒറങ്ങില്ല
എ മോന് ചെറിയ മോനാ
ആഹ് ചെറുത്
ചെറുത് എത്ര വയസായി
ഒരൈസായിട്ടുള്ളു
ആഹ് എന്താ ജ് കുട്ടി കൊക്കെ കൊട്ക്കല് ചോറൊക്കെ കൊടുക്കോ നമ്മൾ എല്ലാ എന്താണ് ഭക്ഷണങ്ങളും കൊടുക്കല്ണ്ടോ
ആഹ് കൊഴപ്പില്ല എല്ലാം കൊടുക്കും.
കൈക്കോ
ആഹ് ചെൽപ്പോ ഓരോ മൂഡ് അന്സരിച്ചാ.
ആഹ് എന്നാലും വല്യ കുറുമ്പൊന്നുല്ലാതെ തിന്നുണ്ടാവുംല്ലേ.
ആഹ്.
ചെല കുട്ടിയൾ തീരെ തിന്നുലല്ലോ ഇവിടെ എന്റെ മോനുണ്ട് എട്ടുവയസ്സയിക്ക്ണു മൂന്നാം ക്ലാസ്സിലാണ്. ഇപ്പളും ഓന് എന്തെയ്യുല്ല ശെരിക്ക് ചോർന്നാൻ അറിയുല.
ഏഹ്.
ഞാൻ ഇന്നാത്തന്നെ ഞാൻ വാരി കൊടുത്തിട്ട് രണ്ട് മൂന്നാലുർള എന്നാ എർക്കും. അവന് ഒറ്റക്ക് തിന്നാണെങ്കി എല്ലാം ക കൊറച്ച് ചോറും തിന്നൂല്ല.
അയ് ശെരി.
ഓനാണെങ്കിലോ ഞാൻ എൽ കെ ജിക്ക് പോണംന്നും കൂടി കഞ്ഞി മിക്സിൽ അരച്ചിട്ടാണ് കൊട്ത്തിനത്.
തീരെ തിന്നൂല്ല്യ ഇപ്പൊളും തിന്നുന്നില്ല.
അയ്‌സെരി
അന്ന് തിന്നാന് അന്ന് ചെറിയ കുട്ടിയായ്നന്നൊക്കെ തിന്നിരുന്നു കട്ടോ അന്ന് എന്ത എന്ത് കൊടു. ത്താലും വേഗം വേഗം തിന്നിന്. പിന്നെ പിന്നെ കണ്ട്ക്ണു ഇങ്ങനെ ഭയങ്കര മടി. അന്നങ്ങനെ ഈ മിക്സിൽ അരച്ചച്ച് കൊടുത്തതൻ ശീലായിന്ന്.
ഉം.
ഉം എന്താ വല്ല രായി വെര്കിയതോ അമൃതം പൊടിയോ കൊടുക്കലുണ്ടോ ആഹ് അങ്ങൻത്തക്ക തിന്നോ കുട്ടി
രാഗിയ ഒക്കെ തിന്നലുണ്ടായി അമൃതപ്പൊടി ഇതുവരെ കൊടുത്തില്ല. അംഗലവാടിയൊക്കെ കിട്ടലൊക്കെ ഇണ്ട്.
രായി ഒക്കെ നല്ലതാണ് പറയാം ഞാൻ ഇവിടെ കുട്ടികൾക്ക് എന്റെ കുട്ടിയൾക്കും തന്നെ. കൊറേ വലുതാവോലു രായി കൊടുക്കും ഇപ്പഴും കൊടുക്കുട്ടൊ ഞാൻ എപ്പ്ളേങ്കിലൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട്.
ഇപ്പോഴും അമ്മക്കൊക്കെ നല്ലതന്നെയാ.
ഞാൻ തിന്നും ഞാൻ എപ്ളെയിലൊക്കെണ്ടാക്കിങ്ങാണ്ട് ഞങ്ങള് എല്ലാരും പാടെ തിന്നും. എന്തിന് നല്ലതാണ് രായി ഈ മഴക്കാലത്തൊക്കെ നല്ല. ഞങ്ങക്ക് എല്ലാർക്കും ഇഷ്ട്ട അടുപ്പിച്ച് ഇണ്ടാക്കൂലട്ടോ എപ്പളങ്കിലൊക്കെ.
അപ്പം വേ മട്ക്കൂ അടുപ്പിച്ചുണ്ടാക്കുമ്പോ മട്ക്കും.
പാലൊക്കെ പാർന്നുണ്ടാക്കും നല്ല രസാണ്.
അങ്ങനെ രസ പാലാർന്ന നല്ല രസാ ഞാനെടക്ക്ണ്ടായി കുടിച്ചൽണ്ട് ഇങ്ങനെ. കുട്ടിക്ക് പാലൊക്കെ ഇണ്ടാവാൻ വേണ്ടീട്ട്.
ഉം ഞാനിന്നല്ലെ പാ എന്താലു ഇണ്ടാക്കും പാൽല് നല്ല രസാ. പാലില്ലെങ്കി അത്ര തന്നെ രസം ഇല്ലാ പക്ഷെ പാലിലൊക്കെ വെര്കിയാ നല്ല രസം ഇണ്ടാവും.
ആഹ് നല്ല രസാ.
മധുരം കൊർച്ച്ങ്ങാണ്ട്താക്കും ഞാന് ഈ തേങ്ങ തേങ്ങ ഇണ്ടെങ്കി പിന്നെ. ആഹ് ഞാൻ മധുരം കൊർക്കും.
ആഹ്.
പിന്നെ ഞാൻതേമാതിരി തേങ്ങ ചെരകിടും.
അയ്ലോ?
ഉം അതരക്കുമ്പോ രായി അരക്കുമ്പോ തേങ്ങ ചെരവിട്ട്ങ്ങാണ്ട്. അതരക്കാ ആ തേങ്ങാപ്പാൽ പാര്ന്നീലേറെ രസാണ്.
ഏഹ്.
അങ്ങനെ ചെയ്തോക്കോണ്ടു ഒരുസം.
അങ്ങനെ ഇതരെ നോക്കിയില്ല ആതേങ്ങണ്ട്.
ആ തേങ്ങ എന്തയ്യന്നറിയൊ കൊർച്ച് ചെരവീട്ട് രായിലും രായും തേങ്ങിം പാടെ ഒപ്പ അപ്പം അങ്ങട് അരക്കാ അപ്പോ രണ്ടും നന്നായിട്ടൊന്ന് അരഞ്ഞോളും അതെ എന്നാ പിന്നെ പാല് പാറന്റെ ആവശ്യല്ല നല്ല രസണത് എനിക്കിഷ്ടാണ് ഒരാ നമ്മള് പാലിന് പകരണത് മ ഞാന ഇപ്പം മധുരം കുറക്കുമ്പോഴൊക്കെ അങ്ങനെ കാട്ടും അപ്പൊ നമുക്ക് നല്ല തേങ്ങ പാലിന്റെര് ഇതാക്കും തേങ്ങാപ്പാലൊക്കെ ഇഷ്ടല്ലോർക്ക് നല്ല ഇഷ്ടാണ്
ആഹ്.
എനിക്ക് തേങ്ങാപ്പാലിനോട് വലിയ താല്പര്യല്ല എന്നാലും ഞാൻ ഇതില് രാഗീലിടുന്നെനിക്കിഷ്ടാണ്
നമ്മള് പായസത്തിലൊക്കെ തേങ്ങാപ്പാലെച്ചൂലേ എനിക്കത് ഇഷ്ടല്ല
ആഹ്
തേങ്ങാ പാലിനോട് താല്പര്യല്ല പക്ഷെ രാഗീല് അരച്ചനക്ക് നല്ല ഇഷ്ടാണ്
ആ എനിക്ക് തേങ്ങാപ്പാരമ്മള അതിലിട്ട കട്ടെ
ആഹ്
ആ എനിക്കും നല്ലെ
മ് ഇവിടെ ഉമ്മാക്ക് ഹസ്ബന്റിന്റെ ഉമ്മാക്ക് തേങ്ങാപ്പാലേ പറ്റൂല്ലത്തൊക്കും
എനിക്കിഷ്ടല്ല തേങ്ങാപ്പാല് തേങ്ങാപ്പാല് പറ്റാ തേങ്ങാപ്പാലിൻ്റേതായത്ണ്ട് അയ്ക്കെ തേങ്ങാപ്പാൽ രസള്ളൂ
ആ അതന്നെ
അല്ലാതെ നമ്മള് എടപ്പായസം സേമീയപായസത്ത്ക്കൊന്നും തേങ്ങാപ്പാൽ രസല്ല
ഏ ഐക്ക് നല്ല മിൽക്ക്മെയ്ഡും മറ്റേ ക ക കട്ടപ്പാലൊക്കെ ആ അതാ രസം
അതാ രസം എന്നാലേ പായസം കുടിച്ചു തോന്നുള്ളൂ രായിങ്ങള് ഇങ്ങനെ അരച്ചോക്കൊണ്ട് രസൊണ്ടാവും ഞാൻ പാലൊക്കെ ഇല്ലാത്തമ്മം അങ്ങനെട്ടും കാട്ടും
ആഹ്
തേങ്ങാപ്പാലില് നല്ല രസാണ് കുട്ട്യാക്കുംഇഷ്ടാട്ടോ തേങ്ങ തേങ്ങാട്ടെങ്ങാണ്ട്നല്ലപോലെറങ്ങീ തേങ്ങട്ടങ്ങാണ്ട് അരക്കാറ്
ഏഹ്
മ് ഞങ്ങളെപ്പളേങ്കിലുണ്ടാക്കും കുട്ട്യാക്കങ്ങനെയൊക്കെ ഇഷ്ടാണ് നല്ല അതാണ് അത് തിന്നണത്
ആ നല്ലതാണ്
പെന്നെ നമുക്ക് മടിയാണ് മഴക്കാലത്തൊക്കെ നല്ലതാണ് സാധനം
മ്മ്
വേനൽ കാലത്ത് പിന്നെ എല്ലാരും പറയും ചൂടാണെന്നൊക്കെ അപ്പൊ പാലി ലുണ്ടാക്കുന്നന്നെ
ആഹ്
അതാ ചൂടോടുക്ക തിന്നോവേണം
ആ അതാണ്
ഞാൻ വിചാരിച്ചെ മഴത്തൊക്കെ ചൂടോടെക്കെ അതാണെങ്കിലും രസാണ്
അതെ
നമ്മളിണ്ടാക്കി കൊടുത്താ കുട്ടികള് തിന്നൊക്കെചെയ്യും ഞമ്മള് പറയും കുട്ടികള് തിന്നുലാന്ന്
നമ്മള് പിന്നെ ഇണ്ടാക്കാൻ നിക്കൂല മെനക്കെടാൻ മടിയായിട്ടേ
പിന്നെ ഞമ്മള് പറയും ഞാൻപറയും ഇവല് തിന്നൂലാന്ന് ഇവിടെ ഉണ്ടാക്കിയോലൊക്കെ തിന്നോംചെയ്യും
ഞിയെപ്പളാ കുട്ടിഒറങ്ങല് കുട്ടിനെങ്ങനാ തൊട്ടിലിട്ടാട്ടലാ
എല്ലാ ഓന്റൊപ്പം കെടന്നിങ്ങനെറൊങ്ങലാ
ആ കെടക്കാനായില്ലേ നേരം പതിനൊന്നുമണിയായല്ലോ
ആ പയിനൊന്നുമണിയാവും ഓന് പയിനൊന്നുമണിയൊക്കെയാവും ഒറങ്ങണെങ്കില് ഇന്ന് എപ്പ് പകല് ഒറങ്ങിയില്ലെങ്കി പെട്ടെന്നവര് ഇഷാവാങ്കുകൊടുക്കണീന്റെ മുന്നെയൊറങ്ങും
പകലുനല്ലോണം ഒറങ്ങിട്ടുണ്ടാവൂല്ലേ
ആ ഇന്നുച്ചക്കുനല്ലോം ഒറങ്ങി അപ്പൊ പിന്നെ നേരംവെകിയേ ഒറങ്ങൊള്ളൂ
അല്ലാ രാവിലെ നേരം വൈകിയെനീച്ചാ നേരം വൈകിയൊറങ്ങിയാല്
നേരം വൈകി ഒറങ്ങിയാ ചെൽപ്പം ഇന്നൊക്കെ നേരത്തെയെനീച്ചിന് രാവിലെ
ഏ
ഈ രാവിലെ നേരച്ചെന്ന് നേരത്തെനീക്കണന്നാണ് പകല് വേ ഉം ഒറങ്ങണല്ലോ
ഒറങ്ങാ ആ നല്ലോണം ഒറങ്ങുവല്ലേ പക്ഷെ അതുകൊണ്ടന്നറിയൊ നമ്മക്ക് ഉച്ചക്ക് ഇങ്ങക്കൊരു റെസ്റ്റുകിട്ടും
ആ അതന്നെ ഇന്നൊക്കെ ഞാനും ഓന്റൊപ്പം കെടന്നൊറങ്ങി ആ മയത്ത് നല്ലസുഖായിട്ട് ഓന് ഒറങ്ങിയില്ലെങ്കി എനക്കൊറങ്ങാൻ കയ്യൂലാ
ഞാന് ചെറിയ കുട്ടിയളായൻറ്റെന്നേയ് എന്താന്നറിക്കാട്ടാ എന്താണ് കുട്ടിയാള് ഒറങ്ങി ചിലര് വേഗംപണിയൊരുക്കും കുട്ടിയാളവിടെ ഇരുത്തിങ്ങാണ്ട് എന്നിട്ട് രണ്ടാക്കൊപ്പം കുട്ടികളെ ഒറ അപ്പോൾ ഞാനൊന്നുറങ്ങും
ഉം ഇത് ചെൽപ്പകാണാ അവനൊറങ്ങി അമ്മള് പണിയൊക്കെഴിഞ്ഞ് വരുമ്പോത്തിന് ഓര് ഒണരില്ലാ
ആഹ് അതാണോ നല്ലെയാണോ ന്ന് അറിയാതെ അതിനനുസരിച്ചട്ട് ഞാൻ ഉറക്കോ ള്ളു
ആ അതെ
അയ്നനുസരിച്ച് കണ്ണുങ്ങാണ്ടൊർക്കൊള്ളൂ
ഇവരൊക്കെ ചെറിയകുട്ടിയായിറ്റന്ന് ഞാൻ എന്തെയ്തീന്നു ഒറങ്ങീര്ന്നു ഞാനങ്ങനെനൊക്കെ അപ്പോഴേ നമുക്ക് റസ്റ്റ് തലേന്നൊക്കെ റെസ്റ്റ് കിട്ടൂലേയ്
ആ
ആ ഞമ്മക്കൊന്നു പൂതിയാവരോറങ്ങൂന്ന് കെടക്കാന്
ആ കെടക്ക് ഒന്നുകെടന്നെങ്കിലേരസ്സിവരീര അപ്പോഴൊണരും
ഹൗ അപ്പൊണ്ട്പ്രരാ ഇന്നട്ട്പിന്നെ ഓൽക്കൊരു പാലൊടുക്കലും പിന്നെഓലെ കു
ആ പിന്നെ ഓലൊറങ്ങൂലാ പിന്നെഓല് കളിം അവിടെ കേറിമറിഞ്ഞ് ഇവിടെ കേറിമറിഞ്ഞ്
കേറീങ്ങാണ്ട് കടക്കണനേരത്തെക്കാര ഓൽക്കു പൊറത്തക്കിറങ്ങേണ്ടിവരുക
ആ
അപ്പൊശെരിന്നാ ഓക്കെ
ഹെ ഏ
അപ്പൊ ശെരീന്നാ ഓക്കേന്ന്
ആയോ ടൈമായോ
ഓക്കെ ആ ശെരി
ആ എന്നാശെരി ഓക്കെ ഓക്കേ